ആഹ് കേക്കുന്നീണ്ട്
ഉമ് ഒറക്കം എഴുന്നേറ്റേ ഉള്ളന്ന് തോന്നുന്നു
ഇല്ല കൊറച്ചേരമായി എണീറ്റിട്ട്
ചായ കുടി കഴിഞ്ഞൊ
ആഹ് ചായ കുടിച്ച് ദോശയാണ്
ദോശയാരുന്നു ദോശയും കടല കറിം വച്ച്
ആഹ് ഇവിടെ തക്കാളിക്കറിയും ദോശേം
ഉം കുട്ടികളൊന്നും എഴുന്നേറ്റില്ല
എല്ലാരും എണീറ്റു
ഉം
ആരെയും കാണിന്നില്ല ഒക്കെ എവിടെയോ ആണ്
ഓരോ വഴിക്ക് ഇന്നു പോവണ്ടല്ലോ അല്ലേ അതുകൊണ്ട് പിന്നെ ഉം ശരി
മോൻ എന്താക്കുന്ന്
മോനെ ഞാനെ പാട്ടിന് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് സൺഡേ അല്ലേ സണ്ടേ ആണ് പാട്ട് ക്ലാസ് അപ്പൊ അതിന് അവിടെ വന്നിരിക്കുവാ ഫസ്റ്റ് സ്റ്റാഡേർഡ്ല്ല്
ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ആഹ് ആഹ് പാടോ നന്നായിട്ട്
ആഹ് കൊഴപ്പവില്ല അയാൾക്ക് ഇഷ്ട്ടവാണ് അപ്പൊ പിന്നെ അതുകൊണ്ട് ഇപ്പൊ സ്വരങ്ങളാ പഠിപ്പിക്കുന്നത് സ്വരം എല്ലാം ക്ലിയർ ആയതിന് ശേഷേ പാടിക്കെത്തുള്ളൂന്ന് പറഞ്ഞു
ആഹ് എന്റെ ഉം എന്റെ കസിന്റെ മോൻ അങ്ങനെയാ നന്നായിട്ട് പാടും
ഉം
പക്ഷെ പാട്ടിന് ചേർത്തിട്ട് ഒർക്ക് പോവാൻ മടി
മടിയാ അല്ലേ ഇത് വരികളൊന്നുല്ല ഇല്ല വരികളൊന്നും കിട്ടത്തില്ല പക്ഷെ ടൂൺ അറിയാം എല്ലാത്തിന്റെം
ആഹ്.
വരിയൊക്കെ പഠിച്ച് പറയുന്നത് വേറെ ഏതൊക്കെയാ ന്നമുക്ക് മനസ്സിലാവത്ത ഭാഷയൊക്കെ ആയിരിക്കും.
ചെറിയ കുട്ടിയല്ലെ.
ആഹ് ഇപ്പൊ പിന്നെ ട്യൂണില ഒരു പാട്ട് കേട്ടാ അയിന്റെ ട്യൂണിൽ പാടാനറിയാം.
ആഹ്.
അത് ഇവടെ ഇത്. പാട്ടിന് വിട്ടപ്പഴും സ്വരങ്ങൾ ഭാണ്ട് ഇപ്പഴും അത് സാർ പറഞ്ഞ് കൊടുക്. ക്കുന്ന രീതിയിൽ തന്നെ പാടുന്നുണ്ട്
ആഹ് ആഹ്
അപ്പൊ എന്റെ വീട്ടിൽ ചെുല്ലുമ്പഴത്തക്ക് അച്ഛൻ ഇതുപോലെ പറയും വെറുതെ കാശ് കൊടുത്. ക്കുന്നത പട്ടിന് കോണ്ട് പോയിട്ട് വെറുതെ. ചുമ്മാതാ പാടുന്നില്ലെന്നുണ്ടങ്കി പിന്നെ കൊപോകണ്ട ആവ്ശ്യം ഇല്ലല്ലോ എന്നൊക്കെ പറയുവയ്ര്ന്ന്. അങ്ങനെ പിന്നെ അപാ പ്പന് പാടിയോക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കെനെ അച്ചാച്ചന് പിന്നെ സമാധാനമായിര്ന്നത് ആഹ് ഇനി എങ്കി വിട്ടോ കാശ് കൊടുക്ക് മൊതലാക്കുന്നെന് അറിയാനുണ്ടെന്ന് പറഞ്ഞ്
എത്ര റുപ്പ്യ കൊടുക്കുന്നെ?
എഴുന്നൂറ്റമ്പത്.
ഒരു മാസത്തെക്ക.
ഒരു മാസത്തേക്ക്. എഹ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കൊണ്ടുവന്നേര്ന്ന് പക്ഷെ കെടക്കിട്ട് വെച്ച് നിർത്തിയാര്ന്നു. ആഹ് അപ്പന്ന് അഞ്ഞൂറായിരുന്ന് ഈ പ്രാവശ്യം ആയപ്പോഴത്തേക്ക് എഴുന്നൂറ്റമ്പതായി. അങ്ങനെ
ആഹ്.
എഹ് എന്റെ മോള് നന്നായ്ട്ട് പാടും പഷെ പാട്ടിനൊന്നും ചേർത്തീട്ടില്ല. എല്ലാ ഹിന്ദിസോങ്ങൊക്കെ നല്ലഅടി പൊളിയായ്ട്ട് പാടും.
കണ്ടായിട്ട് പാടും എല്ലെ ആഹ് അതെ. ഫോണിക്കണ്ടായിട്ട് പാടുന്നയാ ഹലോ
ആഹ്
ആഹ് കേക്കാം.
ഉം എഹ് നല്ലപോലെ പാടും പഷെ ഇസ്കൂൾന്ന് ഫ്രണ്ട്സിനൊക്കെ പാടി കൊടുക്കും. പഷെ ഒര് ടീച്ചേഴ്സൊക്കെ ചോ ഉം പാടൂലാ ഉം പാടൂല മടിയാണ്
ആഹ്.
സാണ്
ഉം ഉം ഉം ഈ ഈൻജ് ഇത് ഇയാളാണെങ്കില് എല്ലാത്തിനും ഇച്ചിരി ഷൈനിയാ ആള് ഉം സഹല കാര്യത്തിലും എന്ത് പറഞ്ഞാലും ഇച്ചിരി നാണം കുണുങ്ങിയാണ്ടിരിക്കും. അപ്പ അതുകൊണ്ട് ആഹ് അതുകൊണ്ടാണെങ്കിൽ ഇപ്പഴേ ആൺകൊ ച്ച് ആൺകുട്ടിയല്ലേ അപ്പൊ ഇപ്പഴേ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാ ഇച്ചിരൂടിയാമ്പ ത്തേനും ഭയങ്കര ഇതല്ലേന്ന് കരുതിയിട്ട് അവര്ടെ അച്ചാമ്മക്ക് ഭയങ്കര ആഗ്രഹവായിരുന്നു എന്തെലും ഒരെണ്ണത്തിന് ചേരണമെന്ന് പറയും. അപ്പൊ ഞങ്ങള് കൊണ്ടോന്ന സമയത്ത് വയലിൻ നിന്നും പറഞ്ഞ് കൊണ്ടോന്നയാ കൊണ്ടോന്നപ്പഴത്തേക്കും അത് പിടിക്കാനുള്ള ആളായില്ല അപ്പ ഇശ്‌ രി പാടായിരിക്കും ഈ സമയാവുമ്പം അതുകൊണ്ട് പാട്ട് പഠിപ്പീരന്ന് പറഞ്ഞ് കാട്ട് പടിച്ച് അതാവുമ്പം പറഞ്ഞു കൊടുക്കുന്നെ അനുസരിച്ച് അങ്ങ് പാടിയാ മതിയല്ലോ പാട്ടൊക്കെ ആകുമ്പൊ പറഞ്ഞ് കൊടുക്കുന്ന ഈ പ്രായത്തിലങ്ങ് പറഞ്ഞ് കൊട് പെട്ടെന്ന് ഇവര് ബൈഹാട്ടാ ക്കൊല്ലോ അമ്പാരീതിൽ ആവുമ്പ ത്തേക്കും അതാരിക്കും എളുപ്പൊന്നു പറഞ്ഞിട്ട് അതിനെ ചേർത്ത് ഞാൻ പറഞ്ഞ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടാ ക്ലാസ് മു ഒര് അഞ്ചാം ക്ലാസ് ഒക്കെ ആവുമ്പത്തേക്കും വയലിന് വി ട്കയാണെങ്കിൽ പെട്ടെന്നിവർക്ക് പഠിക്കാൻ പറ്റുമന്ന് പറഞ്ഞു കാരണം ഈ സ്വരങ്ങള് തന്നാണ്
ഇവള് വോയിസ് പാടി റെ ക്കോർഡ് ചെയ്ത് വെക്കും ഞാന് ഒരു പാട്ട് ഞാൻ ഇൻസ്റ്റ ആഹ് ആഹ്
ട്ടം പോലെ പിള്ള
ആഹ് ആഹ്
ഉം ഞാന് മോള് പാടിയ ഒരു പാട്ട് ഞാൻ ഇതേപോലെ ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്തിരുന്നു എല്ലാരും നല്ല വോയിസ്‌ ആണ് അങ്ങനെ നല്ല നല്ല
ഒണ്ടോ
വോയിസെണ്ട് നല്ല കമൻസും ഇതൊക്കെ തന്നെ പാടൂല പാടാൻ മടീയ
എങ്ങനെ കാ ഇയാള് കാണാതായെ പ പിടിച്ചിട്ടോ അതോ അല്ലാതെ പാടിച്ചത് തന്നെ പാടിയിട്ട് ഇൻസ്റ്റ പോസ്റ്റ് ചെയ്തോ
അല്ല ഞാനിട്ടത ഓളിങ്ങനെ പാടി റെക്കോർഡ് ചെയ്ത്പ്പോ എപ്പോഴും
റെക്കോർഡ് ചെയ്തിട്ട് അതുശരി ആഹ് ആഹ്
മോള് മോള റിൽ റിയൽ വോയ്‌സല്ലാം വെച്ചിട്ട് ഏഹ് സെറ്റ യ്ത് അങ്ങനെ ട്ടെ
സെറ്റയ്ത് ട്ടൊക്കെ ഇട്ട് അഹ് ശരി ഹ് മ് എങ്ങനെ ഉച്ചക്കത്തേക്കുള്ളൊക്കെ പരിപാടി തുടങ്ങിയോ അതോ ഇച്ചൂടെ കഴിയും
ആ ഇല്ല ഇല്ല അതെ അതെ കൊറച്ചൂടെ കഴിയ രാവിലത്തെപ്പ കഴിഞ്ഞിട്ടല്ലോ ള്ളൂ ഞമക്ക് പ്പൊ ഉച്ചക്ക് എന്താ പറയാ ചിക്കൻ ണ്ട് ഇറ ച്ചി ചോറാക്കി വെക്കുന്നന്ന് മോള് പറയുന്നുണ്ടേ നു
അഹ് ശരി
അപ്പൊ അങ്ങനെ എന്തെങ്കിലു ക്കെയ്റ്റ്
ഉം ഉം ഉം
പിന്നെ വേറെന്തല്ല ഇങ്ങള് ഫുഡൊക്കൊ ആക്കി വെച്ചിട്ട് വന്നതന്നോ
ഇല്ല വീട്ടില അമ്മയുണ്ട് ഇപ്പം അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ് റ്റെ പരിപാടി ഞങ്ങളെല്ലാം ആക്കി ഞങ്ങള ടൂടി കഴിച്ചിട്ട് ഇറങ്ങി
ആഹ് ആഹ്
ഇനിയിപ്പ ബാക്കിത്തെ കാര്യം മറ്റേ ഉച്ചത്തേക്കുള്ളത് അമ്മ നോക്കാന്ന് പറഞ്ഞു പറഞ്ഞേപ്പിച്ചിട്ടിങ് വന്നു
ആഹ് ഇത് എത്ര മണിക്കൂർ ഇണ്ടാവും പാട്ട്
ഇത് വൺ അവർ റ്റു അവർ ഒക്കെ കാണും അത വരുന്ന ഓരോ പിള്ളാരും കറക്റ്റ് സമയത്തല്ല വരുന്നെ ഇങ്ങനെ വരുന്ന വരുന്നേരെ പഠിച്ച് പഠിപ്പിച്ചിട്ട് ങ്ങ് വിടും ഇന്നിപ്പ ഇപ്പൊ നവരാത്രി പൂജ ഉണ്ടല്ലോ അപ്പൊ അതിന് വേണ്ടിട്ടുള്ള പ്രിപ്രേഷന നടക്കുന്നേ
ഇന്നോ
ഇന്നല്ല ഇനിയിപ്പം വരുന്നല്ലോ പുസ്തകം പൂജ വെക്കുന്ന പരിപാടി
ആഹ് ആഹ്
ആഹ് സമയത്ത് ഇവര് പിള്ളേർക്ക് എല്ലാടവും കൊണ്ടുപോയി പാട്ട് ഗുരുവായൂര് അങ്ങനെ കൊറെ സ്ഥലങ്ങളില് അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോയി പാട്ട് പഠിപ്പിക്കും ഉ ആഹ് നല്ലൂടിക്ക്പാടും പിള്ളാരെല്ലാരും ഉം കുറെപിള്ളാരുണ്ട് അപ്പൊ പിള്ളാരെല്ലാ നല്ല സെറ്റായിട്ട പാടുന്ന് ണ്ട്
ആഹ് ആഹ് അപ്പൊ ഇങ്ങള് പേരൻറ്സ് ഇങ്ങള് പോണ ഹലോ സാറ് പോവുണ്ടോ
അല്ല നമ്മളും പോണം പെരൻസും പോണം ഇച്ചിരി ചെലവാ
ആഹ് ആഹ് അങ്ങനെ ങ്ക് പാട്ട് പഠിപ്പിക്കണേൽ നല്ലതല്ലേ
അതെ പിന്നെ പിള്ളാരിങ്ങനെ കൊണ്ടുപോവുമ്പോഴാണല്ലോ ഒര് താല്പര്യം കൂടി വരുന്നത് മഴ ഇന്നില്ല ഇന്നാണെങ്കി രാവിലെ തോട്ടെ നല്ല വെയിലുണ്ട് ക്ഷേ ഞാനിങ്ങനെ തുണിയൊക്കെ കഴുകണം സെറ്റക്കണോന്നൊക്കെ പറഞ്ഞത്പ്പ രാവിലെ ഇതിനിങ്ങനെ എറങ്ങി നി വീട്ടി ചെൽന്ന് കഴിഞ്ഞിട്ടിങ്ങനെന്ന് നിന്നായിര്ന്നങ്കിൽ കൊള്ളായി
ആഹ് ആഹ്.
കാണം കൊറെ തുണിയൊക്കെ കഴുകാനു ഇട്ടിരിക്കാനും കിടപ്പുണ്ട്. അതൊന്ന് ഒണങ്ങി അകത്ത് കേറ്റുന്നത് വരേയും ഒരു സമാധാനം കിട്ടത്തില്ല.
ആഹ് ആഹ്.
ഇങ്ങള് നേര നാളെ സ്കൂള് വീണ്ടും പഠിത്തം തുടങ്ങുവല്ലേ. പ്പപിന്നെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ആവുമ്പ വീണ്ടും തൊടങ്ങും. ഓരോ സെറ്റ് നാളെ നാളെത്തെട്ടഹവാ ഇയ്യോ എൻ. ല്ലതാണെങ്കില് കൊറേ നാള് പോയന് ശേഷം ഇപ്പഴാ.
ആഹ്.
തിങ്കളാഴ്ച സ്കൂളി പോയിട്ട് പിന്നെ ഇനിപ്പോ വെരുത്ത തിങ്കളാ ഴ്ച്ച പോവാ പോവുന്നേ ഇത്രയും ദിവസം കല്യാണത്തിന്റെ പുറകിലായിരുന്നു പിന്നെ അബ് ശനി ഞായറും അവുധിയായിരുന്നു അങ്ങനെ മൊത്തം ഒരാഴ്ചയോളം ആളങ്ങ്. അർമാദിക്ക്യായിരുന്നു ഇനിയിപ്പ തിങ്കളാഴ്ച സ്കൂളി പോവാൻ ഭയങ്കര മടിയായിരിക്കും.
അതെ ഇവടെ അങ്ങൻതന്നെ പനിയൊക്കായ്റ്റങ്ങനെ കൊർച്ച് ലീവ്ട്ത്ത്.
ലീവെടുത്തോ.
എന്റെ മോള് ലീവെടുക്കേ ഇല്ല ലീവ് എടുക്കാനോക്കെ മട്യ. പക്ഷെ ലീവ് എടുത്ത് കഴിഞ്ഞ പിന്നെ പോവാനും മടിയ.
പോവാൻ മടിയാ ഇത് ഞങ്ങക്കാണെങ്കി പോകൻ ഭയങ്കര മടിയാ എന്തെലൊര്. കാരണൊക്കെ പറഞ്ഞ് പറഞ്ഞ് എനി ന്നേ വിടുന്നത് ഇനിയിപ്പ തിങ്കളാഴ്ച ആയോണ്ട് ചെലപ്പം. സ്കേറ്റിംഗ്ണ്ട് സ്കൂളിൽന്ന് പഠിപ്പിക്ക്യുന്നുണ്ട് അപ്പൊ അതിന്റെ പൈസ കൊടുക്കണം ന്നൊക്കെ പറയുന്നുണ്ടായി അപ്പങ്ങനെ പോകാനായിട്ട് പറഞ്ഞത് കൊണ്ട് ഞാ പറയാ ശെടീന്റെ പൈ സ തിങ്കളാഴ്ച്ച പോവുമ്പോ കൊണ്ടൊണേന്ന് പറഞ്ഞ്കൊണ്ട് അതിന്റെര്. ഡ്രസ്റ്റില് അ സ്കൂളി നാളെ കളി ക്ലാസില്ലേ എമിൻ നളെ ക്ലസ്സില്ലേ എമേന്നും ചോ ചോയ്ച്ച് നടക്കുവ ഞാ അയിന്റെഅവന്റെ ഒരഅച്ഛൻ പറയും എന്തിന ഇവന്മാര് ഇപ്പയേ വേർക്കണ്ട പിടിക്കണ്ട ഞാൻ പറഞ്. അങ്ങനെങ്കിലൊര് ഇൻട്രസ്റ്റയിട്ട് സ്കൂളിലോട്ട് പോട്ട്. കാരണ അതിന് പോണോന്ന് തോന്നുമ്പൾത്തേ കെക്കത്രേ ഇൻട്രസ്റ്റ് വരുവല്ലോ അതിന് പോണവല്ലോ സ്കൂളി പോയലല്ലേ പറ്റൂന്നുള്ളത്.
ആഹ് അതന്നെ ഹും.
ക്കങ്ങനെയാണല്ലോ.
ഉം.
റ്റൂഷന് ട്യൂഷവിടുന്നതും എല്ലാംങ്ങനെയാ ട്യൂഷൻ വിട്ടി തന്നെ ഡ്രോയിങ് ക്ലാസ് ഉണ്ട്. അപ്പ യോ ഇന്ന് ഡ്രോയിങ് ക്ലാസുണ്ടന്നും പറഞ്ഞ കൊണ്ട് പോവ അപ്പ ട്യൂഷന് പോകുന്ന കാര്യം സമയാവുമ്പര പറയും എനിക്ക് പോണ്ടാന്ന് പറഞ്ഞ് കരച്ചില് തൊടങ്ങും ഞാ പറയു ന്ന് ഡ്രോയിങ് ക്ലസുണ്ട് നാല് മണി ക്ക് ഡ്രോയിങ് ക്ലാസ് കഴിഞ്ഞിട്ടള്ളൂ ബാക്കി പപറയുന്നത് ഡ്രോയി കഴിയുമ്പെന്നെ വിളിച്ചൊണ്ട് വരണം അമ്മ കേട്ടോ ഞ പറയും ആ ഓക്കെ ന്നും പറഞ്ഞക്കെ വിടും. ഞാ ഡ്രോയിങ്ങും ട്യൂഷനും എല്ലാം കഴിഞ്ഞിട്ടെ വിളിച്ചോണ്ട് വരുത്തുള്ളു അവിടെ ചെന്ന്
ട്ട്യാളുല്ലടാ അതന്നെ ഒര് എടെ ഇപ്പൊ. ട്ടു വീട്ടില് ട്യൂ ട്യൂറ്റേഷൻ ട്യൂഷനാക്കിയാലൊന്നും ഓല് പോവൂല. ഓൺലൈനി ട്യൂഷനാക്ക്യാലോ എവടെ അയിന്റെടേകൂടെ യൂട്യൂബ് കാണും. ന്റ മ്മോ പറഞ്ഞാവും.
അയാ ഞാ ഇതാണെങ്കില് എൻന്റെതിന് ഒരാള് കൂടെ ഇരുന്ന്. ട്യൂഷനെടുക്കണം അല്ലാതെ ശ്രദ്ധിക്കില്ല കാരണം. ഈ ട്യൂഷൻപടിപി ടീച്ചറെന്നെ പറയുന്ന എഴുതിയിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അവനെം നോക്കി. തന്നെ ഞാനിരിക്കണം ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് ശ്രദ്ധ പോയി കഴിഞ്ഞാ ആള് വേറെ ചിന്തയ ക്ക്യ വേറെടുത്തോട്ടൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ ഇരിക്ക്യും അതേ സമയം നമ്മള് നോ ക്കിക്കൊണ്ടിരിക്ക്യാനാണെന്നുണ്ടങ്കിൽ അവൻ എല്ലാ കാര്യങ്ങളും സ്പീഡിലേ ചെയ്യും അപ്പ നമുക്ക് എപ്പഴുങ്ങനെ നോ കൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോടാന്ന് പറഞ്ഞിട്ട് കൊറെ പിള്ളേരുള്ളേ ഇവിടെ അത് ന് ഇയാക്ക് സ് ടൈം മാറ്റി വേറെ ടൈമി വെച്ച് രാത്രി ഏഴ് മണിക്ക് ശ് ഏഴ് മണിക്കോ ഒമ്പത് ഏഴ് മണിക്കൊ ഒമ്പത് മണി വരുള്ള രീതി വെച്ച്. അപ്പ ആ സമയാവുമ്പത്തേക്ക് ഇവര് മൂ ഇവ ക്ലാസ് സെയിം ക്ലാസ്ല്ല് മൂന്ന് പിള്ളേരെ ഉള്ളൂ, ബാക്കി എല്ലാ പിള്ളേരും പോകും. ആ അങ്ങനെ. അപ്പ എന്റെടുത്ത് എപ്പഴും പറയും ആ ഈ ഒരു ടൈം ആയതുകൊണ്ട് അവൻ നല്ല രീതിക്ക് പഠിക്കുകയും ചെയ്യും മറ്റു ബഹളം മറ്റ
കുർ അതില്ലേ ട്യൂഷൻ എടുക്കുന്നിടത്തിലില്ലേ, കുട്ടികള് കുറവാണെങ്കില് മക്കക്ക് പഠിക്ക ക്കാനും നല്ല ഇണ്ട് കാരണം ടീച്ചേഴ്സിനെ പഠിപ്പിക്കാനും പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാവൂല്ലല്ലോ
ഉം, അതാ അവിടെ ഒത്തിരി പിള്ളേരുണ്ട് പക്ഷെ അവരിങ്ങനെ ഓരോ പിള്ളേർക്കും ടൈം വെച്ചിട്ടാ. ഇന്ന കുട്ടി ഇത്രാം ക്ലസ് പിള്ളേർക്ക് ഇത്ര ടൈം വരെ, ഇത്രേം ക്ലസ്സിള്ളവർക്ക് അങ്ങനങ്ങനെ ടൈം വെച്ചിട്ടായത് കൊണ്ട്
ആഹ്
ആ ടൈമിങ് വരുന്നതിനനുസരിച്ചാ പഠിപ്പിക്കേം എടുക്കേം ചെയ്യുന്നത്.
ആഹ് ആഹ്
ഒണ്ട് ഇവർക്ക് രണ്ട് മൂന്നാല് പേർക്ക് ഇവരും ഇവർടെ ക്ലാസ്സിലെ സെയിം ക്ലാസ്സിലെ കുറെ പിള്ളേർക്ക് ഈ പറയുന്ന പോലെ രാത്രി വെച്ചതോണ്ട് നമുക്കും സുഖ